ഹലോ പണീക്കൊഴിഞ്ഞിരിക്കല്ലേ
ആഹ് എന്റെതാണേ അതാണ് ഉം
ഇനിപ്പൊവിളിക്കുമ്പളേ ചിലർക്ക് ഭയങ്കര പണിയൊക്കെയാകും
ആ, അതെ, അതെ ആ കഴിഞ്ഞിട്ടാ അല്ലെങ്കി ഇടയ്ക്ക് കഴിയലൊന്നും ഇല്ല നേരത്ത് ഇന്ന് ഏതായാലും ഒഴിഞ്ഞിരിക്കുകയാണേ ആ ആ
കുളിക്ക
ആഹ ഒക്കും കഴിഞ്ഞാൻ കുട്ടിനെ അങ്കനവാടി കൊണ്ടാക്കുമ്പോ ഒക്കും കഴിച്ചു പോയി പിന്നെ വന്നാ പിന്നെ നോമ്പാണ് അപ്പൊ കൂടുതല് നേരം വൈകി ക്കണ്ടല്ലോ കരുതി അങ്ങനെ വേഗം നോക്കിയതാണ് ഇല്ലെങ്കി നേരത്തെ കയ്യിലില്ല പാങ്ക് കൊടുക്കല് കഴിയും കുളിക്കുമ്പത്തേന് അങ്ങാനക്കെ ഉം ഇടക്ക് ദിവസം വേഗം കഴിയും
വേഗം കഴിയും
ഉം
പിന്നെന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടങ്ങക്ക്
വലുതായിട്ടൊന്നുമല്ല വാഴ ഇതുണ്ട് വാഴക്കൃഷിയുണ്ട് അതുപോലെ പൂള് പൂളകൃഷി അതുപോലെ ചീര, മുളക് കയപ്പ അങ്ങനെയൊക്കെ
പൊറത്തു കൊടുക്കുവോ
ഇല്ല, ഇല്ല നമ്മളെ വീട്ടിന് ആവശ്യത്തിനുള്ളതന്നെ ഉള്ളു
അത്രയല്ല ആ, ആ, എന്നാലും ഒരു നേരം കറിയ കറിക്കാവൽ
ആഹ അതെ അതെ ഒരുപാട് ചീര ഞങ്ങൾ ഉണ്ടാക്കി നമക്ക് എല്ലാം ഉപകാരമായിട്ടോ എത്ര മണി അപ്പൊ ഈ എന്താണ് മഴക്കാല ആയാലൊക്കെ മീൻ വരാനൊക്കെ നല്ല ബുദ്ധിനശേ പോലെ കുട്ടികൾക്ക് രാവിലെ ചോറെക്ക എന്തേങ്കിലും കൊടുക്കാ എന്താ ഇടക്ക് ഓർമ്മ ഉണ്ടാവൂല. കടയിൽന്ന് മേടിച്ച് കൊണ്ടുന്നുള്ള ഓർമ്മയാണ്‌, രാവിലെയാണ് അതാ അന്ന് ഒന്നും മേടിച്ചില്ലല്ലോന്നുള്ള അപ്പൊക്കെ ഞങ്ങള് വേഗംന്നുള്ളി
ആ, നമ്മള് ഉണ്ടാക്കുമ്പോ പിന്നെ വിഷവും കാര്യങ്ങളും ഒന്ന
അന്നുല്ല്യാ അതെ അതെ
തേയ് ഞങ്ങള് ഏത് കളറാ രണ്ടുണ്ടാക്വോ ചോപ്പും പച്ചെ രണ്ടുണ്ടാക്കോ
ഇവെടെ പച്ചെആണ് ട്ടൊ ഇവിടെ മൂൻറ്റംമൂത്ത ചേ ട്ടന്റെ വീട്ടിലുണ്ട് രണ്ടുപാ പ്പഅതും അവിടുന്നും കിട്ടല്ണ്ട്
ആ അത് പിന്നെ മ്മളൊന്നു നോക്കൂം വേണ്ടല്ലോ മ്മ്ള് വലിച്ചെറിയണീന്ന് കളിച്ചുണ്ടാവണതല്ലേ ഒന്ന് ഒന്നും നോക്കാനൂല്ല്യാ പിന്നെ എടയ്ക്ക് വല്ല ചാരോ കാര്യങ്ങളെന്തേലും കൊണ്ടെ ഇട്ടു കൊടുത്താ മതീല്ലോ
അതെ അതെ നല്ലോണം അങ്ങട്ടിണ്ടാവുനി ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒറ്റ ഇതുമ്മായിട്ടാ നിന്നെന് പക്ഷെ മ്മ അതുംകണ്ട് അയ്ന്റെ വിത്തക്കെയും തെറിച്ചിതായി ഇപ്രാശം പക്ഷെ നല്ലോണം ഇണ്ടായിക്കുണു
അത് അതും മൊളകും ഒന്നും പിന്നെ മ്മള് നോക്കണ്ടാ ഈ വിത്ത് വീണ് വീണ് കഴുകണ വെള്ളത്ത്ന്നാണെങ്കിലും അങ്ങനെ അങ്ക്ട് പൊട്ടി വെരും
ഉം ഉം
ഗ്രൗണ്ട് മറ്റേ മുറ്റം ഇത് കല്ലൊന്നു ഇട്ടിട്ടില്ലെങ്കില് ഇണ്ടാവും
ഇല്ലാ സാധാ ഇതന്നെയാണ് ട്ടാ മണ്ണെന്ന് ന്നെയാണ്
മറ്റേ ഉം കല്ല് പതിപ്പിച്ചാണെപ്പിന്നൊന്നും നോക്കണ്ടല്ലോ
ഉം ഉം
ഒന്നുണ്ടാവൂല്ല്യാ ഞങ്ങക്കും അതേപോലൊക്കെത്തന്നെ ചെറിയ കൃഷികളും കൃഷീന്നില്ല്യാമക് ക്ക് കൂട്ടാൻ വെക്കാൻള്ളത് പൊർത്ത് കൊടുക്കാനൂല്ല്യ മ്മക്കൊരു നേരത്തേക്കിള്ളതൊണ്ടാവും
ആഹ്
കഴ്പ്പിക്കോണ്ട്ങ്ങള്ന്താണ്ടാക്കാ വാട്ടി വെക്കോ
പ്പേരി ഉണ്ടാക്കും
ആഹ് ഒണക്കി വെക്കില്ല്യാ
ഇല്ല ഒണക്കികാണ്ട് അവിടെ ഉമ്മ വെക്കും ചെയ്യങ്ങനെ
കൊണ്ടാട്ടാക്കീട്ട്ലേ അങ്ങൻല്ലേ പറയാ
ഉം ആ അതെ
ആഹ് ആഹ് അതാവുമ്പോ പിന്നെ ഉപ്പും പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നോളൂലേ
ആ വരുമ്പോ ആ വർ ആ വർത്തൊടുക്കും ഉം മുളകും അങ്ങനെ തേപോലെന്റെ മ്മണ്ടാക്കും
ആഹ് വെയിലുള്ളപ് പ്പഴേപറ്റ് പറ്റൂല്ലേ ഇനിയിപ്പ പറ്റില്യാ-
ഉം-
മഴ ബഡേ ആ ഇന്റെ ഹസ്ബന്റെ വീട്ടില് അമ്മ ഇണ്ടാക്ക പയറും പിന്നെ മറ്റേ ആ അതേപോലെ കൈപ്പക്ക മുളക് അങ്ങനെക്കെ ക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അധികം വരൂലോ ഒരു ഒരുപാട് ദിവസം ഇരുന്നു കഴിഞ്ഞാല് സാമ്പം കേടന്ന് പോവൂല്ലേ അപ്പൊ അതിന്റെ വേഗംങ്ങ് ഉണക്കിയിട്ട് അതും അടുപ്പിൻ ചോട്ടിലിങ്ങനെ ഇടും അപ്പൊ പിന്നെ കുറച്ച് അങ്ങനെ ഇങ്ങട് തട്ടി തട്ടി പുറത്താവുമ്പോ മ്മള് നോക്കണ്ടെയടിക്കും തല ആ അധികം ഒന്നും ഇണ്ടാവില്യാ എന്നാല് കു കുട്ടെ കൂട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കും ഇവടെ അങ്ങനെ കുറവാണ് എന്റെ വീട്ടില് അങ്ങനെ ഇണ്ടാക്കണന്നില്ല പിന്നെ അവിടെന്ന് വരുമ്പോ ഞാൻ കൊണ്ടരും അപ്പൊ പിന്നെ രണ്ടിടത്തേക്കും ആവൂല്ലോ ഉം
കൂടുതല് ആളാന്ന ഇന്റെ വീട്ടില് അല്ല വീട്ടില് ആരൊക്കെ കൂടുതല് ആരും ഇല്ലേന്ന്
ഇവിടെയോ ഇവിടപ്പോ ഇല്യാ ഇപ്പൊ ഞാനും കുഞ്ഞും തന്നെ ഉള്ളൂ അമ്മ ഇവിടെ ഇല്യാ പൊറത്തു പോയിരിക്കുന്നു
ആഹ് അച്ഛന് എന്താ ജോലി എയ്യണേ
അച്ഛനൊരു തോട്ടത്തില് ആ റൈറ്ററായിട്ട് നിക്കാണ് ഒരു ആന്ന് മറ്റ് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ കവുങ്ങ് അങ്ങനെ അയ് ഫുള്ളായിട്ടൊരു തോട്ടം ഇണ്ട് അപ്പൊ അയ്ന്റെ കാര്യങ്ങളൊക്കെ നോക് ക്കി നടത്താ
ആണോ അത് അത് ആര്ത് നിങ്ങള്തേലോ ഇല്ലേ വേറെ ആൾ
ഇല്ല പൊറത്ത്ള്ള ആൾടാണ് ആഹ് അവിടെ നടത്തണ ചെടി് ഏഹ് കാര്യങ്ങളൊക്കെ നോക്ക മരങ്ങളൊ ക്ക്ണ്ട് എണ്ണെടുക്കേം പിന്നെ പണിക്കാര് ഹിന്ദിക്ക ക്കാര്ണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്ക ആ കൂടെ നിന്നിട്ട് അവല് കൊടുക്ക പിന്നെ പൈനാപ്പിൾ ണ്ട് അപ്പൊ അത് കട്ട്യ്തിട്ട് അയച്ച് വിടണം പൊറത് ത്തിക്ക് അയിന്റെ എണ്ണ എടുക്ക എത്ര പണിക്കാരുണ്ട് നോക്ക അങ്ങനൊക്കെ ചെയ്യ എന്തേലും പണിണ്ടോ ങ്ങള് എന്തേലും ചെയ്ണ്ടോ വേറെ ജോലി ഇല്ല്യാ
ആഹ്
ആ
പിന്നെ കുട്ട്യോളൊക്കെ ആയില്ലേ പെട്ടെന്നൊക്കെ പിന്നപ്പ അമ്മള് ഒന്നിന്നും പോയിട്ട് ഇല്ല പത്തു വരെ ങ്ങള് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടന്നെ ഒള്ളു.
ആ ആ
പത്ത് വയസ്സ് അങ്ങനൊന്നുല്ലല്ലോ രണ്ടായിരത്തി പത്തില് കല്യാണം കഴിഞ്ഞിക്ക്‌ണ്
അതെ ആ ഇപ്പൊ പിന്നെ പോയില്ലേലും കൊഴപ്പില്ല സാക്ഷരതാ ക്ലാസ്സൊക്കെ ഇഷ്ടംപടിണ്ടല്ലോ ഏത് വയസില് വെണേലും ഓൺലൈൻ ആയിട്ടും ചെയ്യാലോ ഇപ്പൊ മ്മ്ക്ക് പഠിച്ചില്ലാന്നുള്ളൊരു വെഷ വെഷമം മാറി കിട്ടും ജോലിക്ക് പോയില്ലേലും ഇമ്മക്ക് ക്വാളിഫിക്കേഷൻ ഇണ്ട്ന്നും ഇങ്ങനെ പറയാൻ പറ്റും
ഉം അതെ അതെ
ഇപ്പം പ്ലസ്ടു ഒക്കെ പ്പ ഓൺലൈൻ ആയിട്ട്ണ്ടല്ലോ ഇവടെ അടുത്തൊക്കെ ങ്ങനെ കൊറെ ആൾക്കാര് ചെയ്തു ഉം. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൊല്ലോ ർ ഞ്ഞിട്ട് പ്പ അംഗൻവാടിലൊ ടീച്ചറ ഒക്കെ ആവാൻ വേണ്ടീട്ട് കോളിഫിക്കേഷൻ വാണല്ലോ ആ ടീച്ചർല്ല ആയ ആവാൻ വേണ്ടിട്ടൊക്കെ പത്ത് പാസ് ആവണം എന്നൊക്കെണ്ടല്ലോ നേർ ആഹ നേർത്തണ്ടായിരുന്നില്ല ഇ എഴുത്തും വായന അറിയണം ആഹ അപ്പൊ അങ്ങനെ ആവുമ്പോ ഇപ്പൊ അടുത്തുള്ള കൊറച്ചു പേരൊക്കെ അങ്ങനെ ചെയ്തു. ഓൺലൈൻ ആയിട്ടേ സർട്ടിഫിക്കറ്റ് കിട്ടും ചെയ്യും ജോലിക്ക് ജോലിയും തൊട്ടടുത്തല്ലേ അ പവാാടിിയൊക്കെ ഇണ്ടാവ അപ്പൊ കൊറച്ചു നാളെങ്കിലും നക്കാ വത്തിിട്ട് അതെ
ആയാലും നമ്മുക്ക് കുട്ടിയളല്ല കുട്ടിയോളം നോക്കാനായാലും പിന്നെ പങ്കവാാടി ആദ്യത്തെ പോലൊന്നുംുമല്ല എല്ലാ നല്ലതാണ് ഇട്ട
ആഹ ഇപ്പോട്ടീ ആയമാ ടീച്ചറ പോലെ തന്നെയാണ് എഴുത്തും കുത്തും വായനൊക്കെ ക്കണ്ട് അവർക്ക് എന്തൊക്കെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ഇണ്ട് മീറ്റിംഗക്ക ഒരുക്ക് ഒരു ആ അങ്ങനൊക്കെണ്ട് മറ്റേരു ടീച്ചേഴ്സിിനന് തന്നെ ഉള്ളൂ പോകേണ്ടി വരേ ഉള്ളൂ
ആഹ പണ്ട എങ്ങനെയ ആായിരുന്നല്ലോ ആയന്മാര് കുട്ടികളെ നോക്കുക ഫുഡ് വെക്കുക കാര്യങ്ങൾ ഇപ്പ അതല്ലേ ഇപ്പൊ അവര് അതാ പറയണത് ഞാൻ എന്റെ കുട്ട കുട്ടിനെ വിട്ടപ്പോ അവരതാ പറയ ദായമാർക്കും ഉണ്ട് ചില ദിവസം ടീച്ചർയിരിക്കും ഫുഡ് വെക്കണ്ടാവുക അപ്പ എവിടെ ചോയിിച്ചു കഴിഞ്ഞാല് അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൊ അവർ ും അതേപോലെ തന്നെ ടീച്ചർണ്ട് അതേ ലെവലില് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൊ എഴുതാനോ എന്തൊക്കെയ കംപ്ലീറ്റ് വയാന അങ്ങനെ എന്തൊക്കെയ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു
ആഹ ആഹ
വല്ലാ ഒരു പനി തന്നെയാണ് അറിയ അവര് ഇപ്പൊ പണ്ടത്തെ പോലെൊന്നും എല്ലാ അിയ
അതെ
പിന്ന സാലറിയും കൂടുതലായിരിക്കും നമുക്ക് അറിയില്ല അതിനെ കുുറിച്ചൊന്നും ചോദിച്ചിട്ട പോില്ല
ളെന്താ പഠിച്ചു ഗുണാ കൂടുതൽ പഠിച്ച ഗുണോ
ആ
ഇയാള്
ആ ഞാൻ പഠിച്ചിട്ടുണ്ടാത്ത ഞാനിപ്പ കുഞ്ഞുള്ള കാരണം ജോലിക്ക് പോവാത്തതാണ് ഞാന് ആഹ ഞാൻ ഞാൻ വീട്ട ഒറ്റക്ക് കഴിഞ്ഞാണ്
അ
ആഹ ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നു ഞാന് ഗർഭിണിയായിട്ട് എട്ട് മാസം വരെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ നിർയതാണ് ഇപ്പോഅവൾക് കുറച്ചങ്ങാടെ ആവട്ടെ പിന്നെ ഇപ്പൊ ക്കൊ ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിപ്പൊ റെസ്റ്റിലാണ് അത് ഡെലിവറി കഴിഞ്ഞപ്പോ ഹെർ പിന്നെ ഇണ്ടായിരിക്ക
ആ ഓ
പ്രഗ്നൻസില് കഴിഞ്ഞപ്പളെ ഡെലിവറി കഴിഞ്ഞപ്പളാണ് കഴിഞ്ഞപ്പഴാണെന്ന നമ്മളെ വിശ്വാസം എപ്പഴാന്ന് അറിയില്ല വയറ് വീർ നമുക്ക് അറിയില്ലല്ലോ
ആഹ്
അപ്പോ അതിന്റെ ഒരു സർജ
അയിന്താ നമ്മള് എന്താ കണ്ട് എന്താണ്
വയറിലായിരുന്നു വയറുവേദന വയറ് പൊറത്തേക്ക് പൊക്കിളില്ലേ
ആഹ് ആ അത് നമ്മൾ ഗർഭിണി ആകുമ്പോ തന്നെ ഫുള്ളായിട്ട് നല്ലങ്ങിട്ട് വന്നില്ലെങ്കിലും വയറ് വൽതാകും തോറും അപ്പ് അപ്പ നമ്മൾ അത്ര തി ശ്രദ്ധിക്ക
ശ്രദ്ധിക്കില്ല അപ്പൊ അതാന്നാ വിചാരിച്ചേ അപ്പൊ ഡോക്ടർ ചോദിച്ചു എത്ര നാളായി അപ്പൊ ഞാനും അതെന്നെ പറഞ്ഞത് എത്ര നാളായി എന്നുള്ള അറിയില്ല വയറിങ്ങനെ വീർക്കുമ്പോ പൂക്കൾ അങ്ങനെ പുറത്തേക്ക് ആയിരുന്നു അപ്പോ അത് ഇതിന്റെ ആണോ അതോ പ്രഗ്നൻസുടെ ആണോന്നും അറിയില്ല ല്ലലോ അറഞ്ഞു പിന്നെ അവര്ക്ക് ഇങ്ങനെ സ്കാനിങ്ങിൽ അറിയാലോ എത്രത്തോളം ഉണ്ട് ണ്ട്ന്നുള്ളത് അപ്പൊ അവരെ ഏകദേശം ഇങ്ങനെ ആ ഒരു വയർവേദനക്കായിട്ട് ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്താന്ന് അപ്പം നമ്മള് ഈ പ്രഗ്നൻസി കഴിഞ്ഞപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ അത് ഉള്ളിക്ക് പോവാത്താവും വിചാരിച്ച് ച്ചിങ്ങനെയിരുന്നു
ആഹ് നല്ലോണം വയർ വേദന ഇണ്ടാവോ
നല്ലോണ്ണം പറഞ്ഞ നമ്മള് കുനിഞ്ഞ് കുമ്പിട്ട് ചെയ്യാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല ഫുഡ് നല്ലോണം കഴിച്ച് വയർ വീർത്തിരിക്കില്ലേ അങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ പാടി ല്ല ബാത്റൂം പോകുമ്പോ നമുക്ക് സ്ട്രെസ്സ് ചെയ്യാൻ പാടില്ല ആണെന്നുണ്ടെങ്കില് വയറ് വേദന വയറില് ഫുള്ളായിട്ട് വേദനയല്ല. ആ പൂക്കിളിന് ചുറ്റി അവ ആഹ് ഇവിടെ ഭയങ്കര വേദന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ എടുക്കാൻ കൂടി പറ്റില്ല, കുമ്പിട്ട് കുഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ കൂനി കൂടിയിരിക്കില്ലേ
ആഹ് ആഹ് ആഹ്
പിന്നെ എനിക്ക് കിടന്ന് കിടന്ന് കിടന്നങ്ങനെ ഇങ്ങട് കുറയുവായിരുന്നു പക്ഷെ അത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര വേദനെ പിന്നെ അത് അത് അധികം വെ വെച്ചോണ്ടിരിക്കേണ്ടന്നും പറഞ്ഞ് അങ്ങനെ നമ്മള് ടെസ്റ്റ് ചെയ്ത് മറ്റേ ഏഹ് ഡോക്ടറിനെ കാണിച്ചപ്പം. ആഹ് അത് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ പൊട്ടും അത്രേ ഇൻഫെക്ഷൻ വരുമെന്ന് ഇപ്പം നമുക്ക് പാടാവുന്നും ക ഡോക്ടറ് വന്നു. പിന്നെ ഇത് മരുന്നും ഇല്ലാത്ര മരുന്ന് കഴിച്ചാ കഴിക്കാനൊന്നുമില്ല അത് തൻ എടുത്ത കളയാനെ വഴിയുള്ളൂ
വഴിയല്ലാതെ അത് തന്നെയാ നല്ലത് അത് നമ്മള് പേടിച്ചിട്ട് നമ്മളത് അങ്ങനെ വെച്ചാ പിന്നെ നമുക്കത്
അത് എഴിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, എനിക്ക് കുഞ്ഞിനെയെടുക്കാൻ പറ്റില്ലേ ചെറിയ കു കുട്ടിയെ എടുത്ത് പാല് കൊടുക്കാൻ പറ്റില്ല
ആഹ്
അപ്പം പിന്നെ നമ്മക്ക് വേറെ വഴിയില്ലല്ലോ ഇത് കളയല്ലാണ്ട്.
അതന്നെ
കളഞ്ഞത് ദാ ഈ കഴിഞ്ഞ മാസാണ് മെയ് ലാസ്റ്റ് മെയ് ഇരുപത്തെട്ടാം തീയതി സർജറി.
ആഹ്, ഇപ്പം കൊഴപ്പൊന്നുല്ലല്ലോ
ഇപ്പൊ കൊഴപ്പല്ല. ഇപ്പൊ ഇന്റട്ത്ത് ആഹ് കുനിയാൻ പാടില്ല കുനിഞ്ഞിട്ട് വെയിറ്റെടുക്കാൻ പാടില്ല. അഞ്ച് കിലോ കൂടുതല് വെയിറ്റെടുക്കാൻ പാടില്ല.
നല്ലോ ശ്രദ്ധിച്ചോ, അതെ ഇണ്ടാവും.
അതിന്റെ ആറു മാസം ഇപ്പം സമയം പറഞ്ഞിക്ക്ണായിരി
ഉം ഉം
ഉള്ളില് ഇമ്മള് മഷി ഒഴിച്ചിട്ട്
ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കാ
ആ ഓക്കെ ന്നാല് ആ ശരി